എന്തെക്കെ വിശേഷം
സുഖായിട്ട് പോവുന്നു
കേൾക്കല്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ഫുള്ളൊക്കെ ആയോ രാത്രിക്ക്ന്
ആഹ് രാത്രിക് ഫുൾ ഫുഡൊക്കായ്ന്ന്
ഉം മക്കളൊക്കെ എന്തു പറയ്ണു
മക്കളൊക്കെ എഴുതാനും വായിക്കാനൊക്കെ ഇങ്ങനെ ഇരിക്കാണ് സ്കൂള് തൊർ കറല്ലേ വർക്കൊക്കെ തന്ന്ണ് അത ആഹ് തൽക്കാലം വെച്ച്ട്ട് ചെയ്യണല്ലോ മക്കള് പറഞ്ഞത് അ അപ്പൊ അതുവരെ ഓൾക്ക് സമയാവ് ല്ല
ആഹ് ശരി അതെല്ലാം കൂട്ടികള് അങ്ങനതന്നെ ആദ്യം കൊറെ കളിച്ച ടക്കും ഇനിപ്പ സ് സ്കുൾ തുറക്കാനാവുമ്പോഅഹ് മറക്കും തോർക്കാ
ആഹ് അപ്പൊ അങ്ങനെക്കെണ്
ഉം
അത് നമ്മള് ന നമ്മള് ശ്രദ്ധിക്കണല്ലോ മക്കള്
ആഹ് അതൊക്കെ വേണം ചെ മക്കളവുമ്പോ നമ്മളെന്നെ ശ്രദ്ധിക്കണം കൊറച്ച് വല്ല്യോരാണെങ്കില് ഒരാൾ ചെയ്തോട്ടേ വെക്ക ചെറിയ കുട്ട്യാഉമ്പോ നമ്മൾ നോക്കെന്ന വാണം
നമ്മൾ നോക്കന്നെ വാണം
ഉം
ഫുഡൊക്കെ ആയ്ന് ഫുഡ്ന് കറിണ്ട് പിന്നെ മീൻ പൊര്ച്ചതും ഉണ്ട്
ആഹ് ആഹ്
നിങ്ങളെന്താ മീൻ എന്താ ചെയ്യല്
ഞങ്ങള് മീൻ പൊരിക്കും ചെയ്യും വറ്റിക്കും ചെയ്യും ചിലപ്പോ കറി വെക്കും കറി അങ്ങനെ മീൻ കറി വെക്കു ലാ ക്കാർ വേറെ എന്തെവെക്കും വറ്റിക്കും വറ്റിച്ചാ തന്നെ ചിലപ്പോ ഒരു കറി കുട്ടൂല പിന്നെ വറ്റിച്ച കൂട്ടി തിന്നും ഇന്ന് പൊരിച്ചെക്കാണർഞ് അപ്പൊ ഒന്ന് ചിക്കൻണ്ട് ഉച്ചക്ക് മീൻ എടുത്തു മീൻ പൊരിച്ച് കഴിഞ്ഞട്ടാണ് ചി ക്കം കൊണ്ടന്ന് അപ്പൊ ഞാന് കൊറച്ചു മാസാലിം ന്റെ ഓല് രണ്ടാൾ മാത്രല്ല രാത്രിക്ക് അപ്പം രാത്രിക്ക് ചിക്കൻ പൊരിക്ക വിചാരിച്ച ചോറ്ന്ന നേരത്ത് അഹ് പൊരിക്കാൻ വ്ജാച്ചിട്ടാ ബാക്കി നാളക ഹ് കറി ഉള്ളീ തക്കളിയൊക്കെ വാറ്റി വെക്കൂല്ലേ കറിയാക്കി കറിയില്ലാതെ ഗ്രേവി ആക്കി വെക്കൂലേ അപ്പൊ നാളെ ആഹ് നാളെ ഞ്ഞി അങ്ങനെ വെക്കെപ്പേ ആഹ് നാളെ രണ്ടു നേരത്തേക്ക് ഞങ്ങനെ വെച്ചച്ചാൽ അതാവുല്ലോ ഇപ്പൊ രാത്രി മാ ത്രം പോരെ രാച്ചി മസാലതേച്. ച്ചികൊന്ന്പൊരിച്ചെടുതതാ അത്പ്പോ ചിക്കന. ക്കാഉമ്പോ ച്ചൂടോടല്ലേ നല്ലത് അപ്പൊ കഴിക്കാന്നേരത്ത് ഉം അപ്പൊ സെയ്യാ വിചാരിച്ച് കറിയുപ്പേരിക്കെണ്ട് കടി അപ്പണ്ടാക്കും പുട്ട് നൂൽപ്പുട്ട് ചാപ്പാത്തി പത്തിരി അങ്ങനുണ്ടാക്കൂല പത്തിരിയാകുമ്പോ ചിക്കന കൊടുന്നാല് പിറ്റേസം ണ്ടാക്കും ബീഫ് ചിക്കനൊക്കെണ്ടെങ്കി
എഹ് എഹ്
അപ്പത് ആഹ് അല്ലാതെപ്പം പത്തിരി രസല്ലാ ഇവിടെ എങ്ങനെയന്ന്റിയോ ഇവരുക്ക് കടലക്കറിയോ ഒരുക്കറിയും പറ്റൂല മകളെ വെച്ച അവിടെണ്ടാകും ഒന്നും പറയുന്നൂല്ല കറികൂട്ടൂലന്നാ മുട്ട റോസ്റ്റ് അല്ലെങ്കി ചിക്കനെ ബീഫ്
പിന്നെപ്പ നമ്മള ഉണ്ടാക്കിയിട്ട് കാര്യുല്ല അവര് കഴിക്കാതെ
പഷേണ്ടാക്കിട്ട് കാര്യല്ല കറി എന്തേലും വെക്കണ്ടേ ഇവല് കൊണ്ടോവും ചെയ്യും ഉം ഞാൻതാ ന്നാലും ശരി ഞൻടെ ണ്ടാക്കിയൊക്കും കുറ്റോം പറയില്ല അവര് ചെ പ്പന്നത് ഒന്നു ട്ടിച്ചൂക്കത്തെ പക്ഷെ ആഹ് അത്രേ ഉള്ളൂ ണ്ടാക്കും മ് അവിടെ വളമ്പിച്ചോട്ക്കും അ കൊടുത്തയക്കേയും ചെയ്യും കൂട്ടുന്നുണ്ടോല്ലേന്ന് എൻക്കറിയില്ല ഇ ഇത് വെക്കണ്ടാന്നും പറയൂല ഇത് വാണ്ടാന്നൊന്നും പറയില്ല ഒരു കുറ്റം പറയില്ല നമ്മള് വെക്കണതാണോ ചെലപ്പോ കൂട്ടും ചെലപ്പോ കൂട്ടൂല ഈകുറ്റിന്ന് പറയുല ഞണ്ട് റോസ്റ്റൊക്കെ കൊടുത്താല കുട്ടി നിന്നിട്ടുണ്ടും മുട്ട റോസ്റ്റോക്കെ ഉണ്ടാകുമ്പോൾ ഒരു തുള്ളി വെള്ളം ഗ്രേവി ആക്കിട്ടുണ്ടാക്കണം
ആഹ് ആഹ്
അങ്ങനെയാകാം പിന്നെ ഇതിലണ്ടാക്കിക്കൂട നല്ലണെങ്കിൽ അതുപോലെ ചിക്കനും ബിഫ് ഇഷ്ട
ഉം
അങ്ങനഓക്കി മന കച്ച
ആഹ്
അപ്പൊക്കെ ഇഷ്ടാ എല്ലാ കടിയും ഉണ്ടാക്കൊ
ഉം കടിയെല്ലോ ഉണ്ടാക്കും വെള്ളപ്പം പിന്നെ ആഹ് വെള്ളപ്പം പത്തിരി പൊറ പൊറാട്ടല്ല പൊറാട്ട ഹസ്ബിന്റിന് ചില ങ്ങനെ ഉണ്ടാക്യോക്കും ഓലെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിന്നു കൊറച്ച് കാലപ്പം അറിയോ
ആഹ് ഞാന് പോണ്ട പക്ഷെ ഇവിടെ അല്ലാതെ ഉണ്ടാക്ക ആദ്യം ഉണ്ടാക്കി നുട്ടോ വാങ്ങിക്കൊണ്ട് വങ്ങിച്ചുണ്ടങ്കി കൊറക്ക് രാത്രി
ആഹ് എല്ലാ സാധനവും പൊതുവേലും ഓർഡർ ചെയ്യണല്ലോ ചെയ്യുന്ന
ആഹ് അയിന് അങ്ങനെ വരുമ്പോ അതില് കറിണ്ടാവും പക്ഷെ വലിയ താല്പര്യമല്ല
ആഹ് അയ് ശരി അങ്ങനെയൊക്കെയാണ് ഓരോ ആഹ് എല്ലാർക്കും വെള്ളപ്പൊക്കെ ഉണ്ടാക്കോ വെള്ളപ്പൊക്കെ ഉണ്ടാക്കോ
പ്പണ്ടാക്കൊ
ഇങ്ങക്കെല്ലാർക്കും ഉണ്ടാക്കാനറിയൊ
ഓ അറിയ അറിയും ഹലോ
ഹലോ
ഹലോ ആഹ് വെള്ള
ആഹ് എല്ലാ ഫുഡുണ്ടാക്കും ഓ ഉണ്ടാക്കും വെള്ളപ്പൊം ദോശയൊക്കെ എല്ലാണ്ടാക്കും
ഏ വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കാറ്
വെള്ളപ്പം ഞങ്ങള് ഇവടെണ്ടാക്ക്ണത് അരിം ഉഴുന്നും വെള്ളത്തിലിട്ടിട്ട് രാത്രി അരച്ചിട്ട് രാവിലെ ഞമ്മള് ഞമ്മക്ക് ആവശ്യത്തിന്ള്ളത് കൊറച്ച് അരച്ച് വെക്കുട്ടോ ഇന്നട്ട് രാവിലെ ന ഞമ്മക്ക് വേണ്ടത് എടുക്കും അയിക്ക് ഉപ്പും അപ്പസോടിം ഇട്ട് എളക്കും ന്നിട്ട് അത് ക്കിള്ളത് ഫ്രിഡ്ജ്ക്കക്കും എന്നിട്ട് രാവിലെ ഉണ്ടാക്കും ഉം അപ്പം ഇഡ്ഡിലിയാണെങ്കിലും അങ്ങ തന്നെ പാ എല്ലാ മാവ്ക്കും എല്ലാം ഇടൂല ഉപ്പൊന്നും ഇടൂല ഞമ്മക്ക് ആവശ്യത്തിന്ള്ള എടുക്കും ന്നട്ട് ബാക്കി ന്നട്ട ആ നേരെ ഫ്രഡ്ജ്ക്കും അല്ലെങ്കി നമ്മളതൊക്കിട്ട് വെച്ച് കഴിഞ്ഞാ പിന്നെ ഫ്രിഡ്ജ് ന്നെട്ക്കുമ്പം അത് എന്താ ഒരു ബലാകാരം പിന്നെ ഞമ്മള് ഇണ്ടാക്കി കയ്ഞ്ഞാല് ആഹ് വെറും മാവ് വെച്ചാല് ഞമ്മക്ക് ആവശ്യംണ്ടാവുമ്പം രാവിലെ ട്ക്കാ ന്നട്ടയ്ക്കുപ്പ് അപ്പസോടിട്ട് വെച്ച നല്ല സോഫ്റ്റ് ഉം ആഹ് എന്താണിതറിയോ ഒര് ജാ അങ്ങള്ളത് നമുക്ക് എന്ത എന്തറ്യാ നമ്മള് അരി വെള്ളത്തില് ഇടൊല്ലോ ഒരു മിക്സില് ജാറ്ക്കരക്കാം മാ ള്ളത് അപ്പം ക്കത് ബാക്കിണ്ടാവും
അഹ് ആഹ്
അപ്പൊ കൊറച്ച് മാവ്ട്ത്തെക്കും പിന്നെ ഇവിടേച്ചാല് ഇവർക്ക് ദോശൊന്നും വല്യ ഇഷ്ടല്ല അപ്പല്ലെ വെറുതെ നമ്മളരി അരച്ചിട്ട് കലക്കി പാരൂലേ
ആഹ്
ച്ചിട്ട് അതഷ്ടം ഇവടെപ്പാക്കും മോനും ദോശയല്ല അതിനപ്പം ഞങ്ങള് പറയാ ദോശ ഉഴുന്നിടുന്നത് അപ്പൊ ചെറിയോൻ വരുമ്പം ഓൻക്ക് ദോഷ ഇഷ്ടാണ് അപ്പൊ ഞാൻ എന്താക്കും ഇഡ്ഡലിയോ എന്തേലൊക്കെ ഒരു ദിവസം ഉണ്ടാക്കിട്ട് ബാക്കി മാവ് ഫ്രിഡ്ജില് വെക്കും ന്നട്ട് പിറ്റേ ദിവസം അപ്പം ചുട്ണന്നോൻക് അങ്ങോട്ട് ദോഷം ഉണ്ടാക്കി കൊടുക്കും ഓൻക്ക് എങ്ങനെ ഓൻക് തിന്ന്ണ നേരത്ത് ഞമ്മള് ചട്ടി വെച്ചിട്ട് കനല്ലാതെ മസാലദോശണ്ടാക്കും ണ്ടാക്കൂലെ കനല്ലാതെ നമുക്കത് കടേന്ന് വാ അതേപോലെ ആഹ് അങ്ങനെ ണ്ടാക്കിങ്ങാണ്ട് കൊടുത്ത് ചൂടോട്ക്കെങ്ങനെ ഇട്‌ണാണ അയ്ക്ക് കറിം നല്ല ഇഷ്ട അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കി എന്തൊക്കെ വിലൊക്കെ നീക്ക കറയൊക്കെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് ഒര് അപ്പൊ ടേബിലില് ഇരിക്കുമ്പം ഞാൻ വേവിച്ചു കൊടുക്കും അപ്പംബല്ക്ക് ഭയങ്കര ഇഷ്ട ചൂടെ തിന്നാന് എല്ലാവർക്കും ഇഷ്ടാണ് അപ്പൊ ഞാൻ അങ്ങനെ ഇണ്ടാക്കി കൊടുക്കും വീട്ടിലാകുമ്പോൾ നേരെ വൈകിട്ടാണ് ണീ ക്കാ ഓൽക്ക് പ്പം എപ്ലേം വരുമ്പളല്ലെ
ഏ
അപ്പൊ ഞാൻ അവര് ഇര്ക്കുമ്പം ഞാണ്ടാക്കി കൊടുക്കും അപ്പം നല്ല ഇഷ്ട ബാക്കിയൊക്കെ ആക്കി വെച്ചയ് ഞ്ഞാല് അതാ ആഹ് ടൈമിലിണ്ടാക്ക്യാ ന്നാ ബാക്ക്യാ
ആഹ് ചൂടോടെ ആവുമ്പോ ഒക്കെ ടേസ്റ്റ് എയ്ക്കാരം ആഹ് ചൂടോടകുമ്പോ എല്ലാം നല്ല ടേസ്റ്റ്
അഹ് ടേസ്റ്റ് മാത്രല്ല കഴിക്കണ സമയത്ത്ള്ള സ്റ്റോപ്പും അറ്യാ അപ്പം ഞമ്മക്ക് നിർ അല്ലെങ്കി എന്തറിയോ ഒര് ഇണ്ടാക്കി വച്ചയ്ഞ്ഞാ ബാക്കിയാവും അത് ഇത് ഓല് തിന്നും കൊണ്ടിരിക്കു മ്പം ഇഞ്ഞ് മതിമ്മാ മതീയറിം അപ്പം നിർത്തിയെക്കീയറിം അപ്പൊക്കടെ നിർത്താ ബാക്കിയാവൂല്ലാ അങ്ങനെ പിന്നെ
പിന്നെ അങ്ങനെയൊക്കെയാണ്ല്ലേ
ഏ ഹലോ
റേഞ്ച് ചിലപ്പോ ഇഷ്യൂ ആയി വരണ്ട് അപ്പൊ കൊഴപ്പില്ല റേഞ്ച് ചിലപ്പോ ഇഷ്യൂ ആവ്ണ്ട് ഇതിൻ്റെ മോൾ കൂടെ വിമാനം പോകുന്നുണ്ട് ഏ
അതാ അഹ് ശരി അതല്ലേ ആ ഫുഡൊക്കെ നേരത്തണ്ടാക്കി വെകൊ ഫുഡ്കളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കോന്ന്
ആ ഓക്കെ ഒക്കെ നേരത്തെ ഉണ്ടാക്കി
ആ ചെലർക്ക് എന്ത ചൂട് വേണ്ടി വരും ഞാൻ നോക്കി കറി ചൂടാക്കും ചോ റ്ചൂടാക്കും മീനൊക്കെ ഞാന് ഒരു ഉച്ചക്ക്
തണുപ്പാവുമ്പോ അധികം ചൂട് ആ ഇതാ ചൂടു വാണ്
ആഹ് അപ്പൊ ഞാനൊക്കെ ചൂടാക്കി വെച്ച കൊടുക്ക ചെയ്യേ പിന്നെ
ആഹ്
പിന്നെ വേറെന്തൊക്കെ
ചൂ ചൂടാവകുമ്പോ അതിന്റെ ഇത് ടേസ്റ്റ് വരണല്ലോ
പിന്നെ മധുരമുള്ള സാധനമൊക്കെ ഉണ്ടാക്ക എനിക്ക് തനത്താല ഇഷ്ടം അതായത് പഴംപൊരി ഉണ്ണി അപ്പം പായസം നമ്മൾ ചക്കര ചോറ് അതൊക്കെ ഉണ്ടാക്കീല് തണുത്താല ഇഷ്ടം അത് പൊതിയ ചൂട് കൊടുത്തുന്നതിന്റെ ടേസ്റ്റ് ഇല്ലല്ലോ ഞാനതൊക്കെ ഉണ്ടാക്കിട്ട്
ഉണ് നെയ്യപ്പ അത്ര ഇഷ്ടൊന്നുമല്ലേ ഉണിഇതെ കുയ്യപ്പ കുയ്യപ്പ ഒക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ചൂടായ ഭയങ്കര ടേസ്റ്റ് ആകും ചൂട് കൊടുക്കാൻ എത്ര രസല്ല
അങ്ങനെയല്ല ഇന്ന ഇത് ഉണ്ടാക്കി പിറ്റേസം കഴിക്കുമ്പോ രസം ഉണ്ടാവ അതൊക്കെ
ആഹ്
ഏല് ഏ ഉണ്ടാവണ്ട് അപ്പൊ പഴമ്പൊരിയൊക്കെല്ലേ അത് നല്ല ടേസ്റ്റ്
ആഹ് ആ എണ്ണ കൂടെ ആവുമ്പോളേ ചൂടുക്കവുമ്പോ എണ്ണയും കൂടി ആവുമ്പോ നമ്മുക്കൊരു ഒക്കപ്പാട് തലവേദന ഒരു ഇതൊക്കെയാണ് പോ
ഉം
ഉം
പിന്നെ വേറെന്ത ഇതൊക്കെ
ഏഹ് ഹലോ ച്ചറപ്പ ആഹ് മഴ ഇന്നില്ലായിരുന്നു ഇന്നില്ലായിരുന്നു
ആഹ് ഇവിടെ ചാറിപ്പോയിന്ന്
അച്ചിന്റെ തുണിയടെ
ഇ ചാറിന്ന് പോയിറല്ല അപ്പ മഴക്കാർ മൂടോണ്ടേ ഭയങ്കര ചൂടാണ് ഇന്ന ഇവിടെ
ഭയങ്കര ചൂടുപടി അ
ഉം അതെന്താന്ന വെയില ഇല്ലേലും ഇങ്ങനെ മൂടിങ്ങ ആഹ് മൂടലന്നേ ഇടയ്ക്ക് ചാറിനള്ളൂ തുണികളന്നെ പുറത്തുന്നോട്ടില്ല ഞാൻ
നല്ല മഴ വന്നിരുന്നു മഴൊക്കെ പോയി
അതങ്ങനെ ചാറിപ്പോയി അറ ഒന്ന് പെയ്തിട്ടില്ല അപ്പൊ ചൂട് കൂടുതലാണറിയ
ആഹ് ആഹ് ചൂട് മറ്റേ കൂടണ ഒരു മഴ പെയതുന്നാണ് ഇ കാര്യം ചൂടം കട്ട്